ആ
ഹലോ ഹലോ
ആഹ എന്തൊക്കെയാ വർത്താനൊക്കെ
ആഹ എത്തെ വർത്താനൊകെ ന്തൊക്കെയ
ആ എന്താ ഭക്ഷണം കഴിച്ചാ?
എന്ത ഭഷനകയി ച്ചാ ആഹ കഴച്ച
ആഹ
എ്പ ആഹ് സ്പെഷ്യല്
ആഹ് ആഹ് സ്പെഷ്യല് ബിരിയേണി വെച്ചീനു ഇന്ന് വെള്ളിയാഴ്ല്ലേ കുട്ടിയേള് ബിരിയേണി വെക്കാർഞ്ഞിങ്ങാണ്ടേ എന്താങ്ങട്ട് കുട്ടിയോളൊക്കെ സ്കൂൾക്ക്‌ പോയെര്ക്കൂല്ലേ വരാനായില്ലേ?
ഹലോ
ഹലോ ഏഹ്
എന്താ കേക്കണില്ലല്ലോ ഒറക്കനെ പറയായിട്ടാ?
ല്ലാ കേൾക്കുന്നില്ല? റെയ്ഞ്ച് ഇഷ്യൂ ണ്ട്
ആ റെയ്ഞ്ച് ഒറക്കനെ കേക്ക്ണ്ട് ഇന്ന പക്ഷെ മെല്ലോള്ളൂ കേക്കാ ക്ക്‌ണ് മഴീയ് പെയ്യിണ് ഞാനാണ് വീടിന്റെ മുകളിലാണെ. തായത്തിന്ന് റയ്ഞ്ച് കിട്ടൂലേ ഈ മയേകൂടി ആയപ്പളേ.
അപ്പൊ മുകൾക്ക് കയറിയതാണ്. ആ ഇപ്പൊ കേക്ക്ണ്ട് ഉം. എന്താങ്ങട്ട് സ്പെഷ്യലെന്താണ്ടാക്കിയേ?
ഏഹ് ഇണ്ടാക്കിട്ടില്ല ഞാനൊറ്റക്ക്ള്ളതോണ്ട് ഇണ്ടാക്കിയിട്ടില്ല.
ഇണ്ടാക്കിട്ടില്ല ആ ഒറ്റൊക്കൊള്ളൊങ്കി പിന്നെ ഞമ്മക്കാവശ്യന്നുല്ല. ഈ മക്കള്ണ്ടാവുമ്പള് മക്കൾക്കാണല്ലോ ഞമ്മള് കാര്യായിട്ട് നമ്മളെല്ലാം ഒരുക്ക്‌ണത്. ഓല് അത് ഇത് പറയുമ്പോ ഇണ്ടാക്കിട്ടില്ലെങ്കിലേ കൊറേസോ ഒൽക്ക് പൊർദിയേടാണ്.
അവരെെല്ലാം പോയാ പിന്നെ ഞാനൊറ്റക്കല്ലേള്ളൂ. ഇനിക്ക്ബടെ കഴിയില്ല. ഇപ്പൊ ഞാൻ കൊറച് തെരക്കിലാ
ആഹ് ഇബടെപ്പോ ഇതുവരെ ട്ടാ നല്ല വെയിൽ ദൈനു വെയിലും മഴയും ഉണ്ടൈനി. പക്ഷെ, ഇപ്പൊ മഴെയേ്തു. ഇപ്പൊ നല്ല മയെ ഉം, ഇങ്ങട്ട് എത്ത വീട്ടിത്തൊക്കെ വർത്താനം?
വൈകിട്ട്
ആഹ് ആഹ്
ഒക്കെ
ആഹ്.
ഉം.
പിന്നെ എന്തൊക്കെ?
മക്കള് വരാൻ ലേറ്റാവോ?
ആഹ് മക്കള് വരാനായിതൊടങ്ങി നാല്മണിയാവുമ്പോ വരും.
ആഹ്
ഏഹ്
വൈകിട്ടന്തെങ്കിലും സ്പെഷ്യലുണ്ടോ?
ഇല്ലേയ്, ഓൽക്ക് ചോറായ ഇന്ന്പ്പോ ചോറുണ്ടാക്കിക്ക്‌ണല്ലോ അപ്പൊന്ന് ചോറൈച്ചാ മാ ചോറില്ലെങ്കി എന്തെങ്കിലൊക്കെ വാണം കടി ചോറ്ണ്ടായോണ്ട് ചോറ് വൈയ്ച്ചും വന്നാല്.
തന്നെ?
എങ്ങനെ? ഹലോ
ലോ ഹലോ കേക്കിണ്ട്ല്ലേ
ആഹ് എടക്ക്ങ്ങനെ പോവാണേ. ഇവിട്ത്തെ റേഞ്ചിന്റെ പ്രശ്നാണ് അവിട്ത്തെ റേഞ്ച് പ്രശ്നാന്താന്നറിലാ
ഇവടീം ഇപ്പോങ്ങനെ പ്രശ്നൊന്നും കാണ്ന്നില്ല.
ആ അഹ് സരി എത്ത അവ്ടെ വീട്ട്ത്തോക്കെ വർത്തന ടീ
വീട്ടിലൊക്കെ ഇപ്പന്നല്ലതന്നെ ഇങ്ങനെ മഴയും വെയിലു ആയിട്ട് എങ്ങനെ പോകന്ന്
ആ
അടെല്ലാം നല്ലന്നെ ആ ഇല്ലേ ല്ലേ
ആ ആ ആഹ് ഇല്ല ഞാൻ പോണില്ല വീട്ടിൽ തന്നെ കുട്ടികള് ചെറുതായപ്പോ പിന്നെർക്കും പോണില്ല
ഓൺലൈനായിട്ടങ്ങനെ നോക്കുന്നുണ്ട് അത്രന്നെ പുറത്ത് പോന്ന പരിപാടിന്നുല്ല
ആ ആഹ് ഹ് ആ പിന്നെ എന്താ എന്താങ്ങട്ട് ഭക്ഷണോന്നും ഉണ്ടാക്കില്ലേ എന്താണ്
ഉണ്ടാക്കാക്കി ഭക്ഷണം സാധാ ചോറ് വച്ച് മീൻ കറി സ്പെഷലായിട്ട
ആ ആഹ്
ആ
പിന്നെന്തക്കെ
ഭർത്താവെന്തേ പ്പൊ
ആ ആഹ് ഉം
ഉം വീട്ട്ക്ക് പോലില്ലേ
കോളേജ്ക്ക് പോകൂണ്ട് വടെ അട്തന്നെ
ആഹ്
ഏ ഉം പിന്നെന്താ ങ്ങട്ട് ആരെങ്കിലും കാണാലുണ്ടോ ഇജ് നമ്മളെപ്പം പടിച്ചീനിയൊക്കെ ആരെങ്കിലക്കെ ഹലോ അലോ ഹലോ കേക്കുന്നില്ലല്ലോടീ
പിന്നെന്താ
ഹലോ
ബടെ കുട്ടി കുട്ട്യാളെ സൗണ്ടോക്കെ കേൾക്ക് ണ് കുട്ടിള്ണ്ടടെ
ഇല്ല കോർച്ച്ണ്ട്
ആ സൗ സൗണ്ട് ങ്ങനെ കേക്ക്ണ്ട്
ഉം
പിന്നെന്തെക്കെയാ
എന്തെക്കെ
എങ്ങനെ റേഞ്ചിന്റെ ഇതുകൊണ്ടായിട്ടേ ശരിക്കിന് തിരിയണില്ല
ഞാ കേക്ക്ണ് ണ്ടേനും പരപരാന്ന് കൊണ്ടേ മനസ്സിലാവണില്ലാ ഒന്നും
ഉം ഓനവ്ണത് ഞാൻ പറയണ ഇങ്ങോട്ടന്നെ കേക്കാ അതെന്താ അങ്ങനാവോ
ആഹ് പിന്നെന്താ വേറ വിശേഷൊക്കെ
വേറെന്തേ നല്ലന്നെ കുട്ട്യേള് വരാൻ വേണ്ടി ലേറ്റായി
ആഹ്
പറയല്ല
ഓ
ട്രിപ്പ് ഒക്കെ പോയിനോ ഹലോ
ഇല്ലെ
മയയായിട്ട് എവിടക്ക് കറങ്ങാനും തോന്നൂലല്ലല്ലേ പിന്നെ മയല്ലേ ഇപ്പൊ
ആഹ്
ആഹ്
ആ വെക്കേഷനിൽ അങ്ങനെ പോയിന് പിന്നെ ഇപ്പൊ മഴല്ലേ മഴ തുടങ്ങില്ലേ ഇപ്പ പോകാനും തോന്നൂലല്ലോ
ഇല്ല
പിന്നെന്താങ്ങട്ട് വേറെ
ഏഹ്
വേറെന്തക്കയ
നല്ലതന്നല്ലെ
എന്താ നല്ല സുഖം തന്നെ അങ്ങനെ പോന്നുണ്ട്
ഉമ്മുമാക്ക് സുഖമില്ലാതായി ഇതിൻ്റെ ഇടയിലേ അപ്പൊ പിന്നെ ആ തിരക്ക് കൂടൊക്കെ ഞാൻ വിളിച്ചാൻ വൈകീനത്
ഇമ്മക്ക് സോഡിയം കുറഞ്ഞെങ്ങണ്ടക്കേ പെട്ടെന്ന് മുണ്ടാട്ടയില്ലാതായി ഐ സ് മ് ഹോസ്പിറ്റലൊക്കെയാണ് ഞങ്ങള് ഐ സി യൂ ലൊക്കെയന് നല്ല മയയാണിവിടെ
ഇപ്പ ഉമ്മ ആയോ?
ആഹ് അപ്പൊ സുഖായി എടക്കിങ്ങനെ ചെക്കപ്പിനു നടക്കണം ആദ്യായിട്ട് ണന്ന് സോഡിയം കൊറയണത് സൊഡിയത്തിന്റെ പ്രശ്നം ഇല്ലെന് അപ്പൊ ഇനിയിപ്പോ ഇങ്ങനെ ഇടക്ക് ചെക്കപ്പ് നടത്തണം അല്ലെങ്കി പേടിയാണ് പെട്ടെന്ന് എപ്പഴാ കൊറയാന്ന് അറിയില്ലല്ലോ മച്ച മാരി ഇങ്ങോട്ടായിന് പെട്ടന്ന് കൊറഞ്ഞിങ്ങാണ്ട്.
ശ്രെദ്ധിച്ചോണ്ടാവൂലായിരിക്കും ലേ
അങ്ങനെ അല്ലേ പ്രതീഷിച്ചിട്ടില്ല അത് നാ സുബൈ ആവുമ്പോൾ ഒരു നാലുമണിയൊക്കെ ആവുമ്പോഴാണ് ഒരു നരക്കിങ്ങനണ്ട് അപ്പൊ ചെന്ന് വിളിച്ചു നോക്കുമ്പോ ഒരു അഡ്രസ്സുല്ല അ അപ്പ തന്നെ കൊണ്ട് മണ്ടി പിന്നെ ഐ സി യൂ ല് ആ എല്ലാ ടെസ്റ്റുകളും ചെയ്തപ്പോഴാണ് സോഡിയത്തിന്റെ പ്രശ്നം കണ്ടത്. പിന്നെ പ്പാ ഇടക്ക് ഇങ്ങനെ ചെക്കപ്പും കാര്യങ്ങളായി ഇങ്ങ് നടന്ന് പോകണങ്കിലിടക്കിങ്ങനെ നോക്കണം അല്ലെങ്കിൽ പേടിയാണ് എപ്പോളാ കുറയുന്നേ അറിയില്ലല്ലോ
ആഹ് അത് ശരിയാ
മ്
ആഹ്
ഷുഗറും ധും അതുംണ്ട്
അപ്പം എങ്ങനെയ മാസത്തില് പോകുന്നത് ചെക്കപ്പിന്
ആഹ് ചെക്കപ്പിനിപ്പോ ആ പതിനഞ്ച് ആദ്യൊക്കെ ആഴ്ചയിൽ ആഴ്ച്ചേതന്നെ പോയിനി. ഇപ്പൊ പതിനഞ്ച് ദിവസം കൂടുമ്പോ അങ്ങനെ പോകും അല്ലെങ്കിൽ മാസത്തില് പോയി വെക്കും ചെക്കപ്പ് നടത്തും. എല്ലാം ഉണ്ട് ഷുഗറും ഉണ്ട്, കൊളസ്ട്രോളും ഉണ്ട് നോക്കുമ്പോ എല്ലാ ടെസ്റ്റണ് നോക്കും.
എന്ന പിന്നെ ശരി പിന്നെ വിളിക്ക ആഹ്.